ഹലോ
ആഹ് കേക്കണ് ണ്ടോ
എന്തായി ഒരുങ്ങിയോ?
ആ ആ ഒക്കൊരുങ്ങി ഞാൻ രാവിലെ എല്ലായിടത്തും ഒരുക്കി പിന്നെന്നാ പിന്നെ അയിമക്ക് നോക്കണ്ടല്ലോ പിന്നെ സിലൂന്റെകുട്ടിനെ കൊറച്ചേരം പട്‌ പ്പിച്ചാൻ പോവും ചെർതിനെവിടെ ചേർത്ത്ക്ക്‌ണു വലുതിനെ ഓൾ ഓൺലൈൻ ആയിട്ടാണ് അപ്പൊ ടീച്ചർമാര് വർക്കന്തേലും എടുത്തുക്കണെങ്കി അപ്പൊ ഫോണേക്കങ്ങനെ അയച്ചേരും അപ്പൊ ഞാനത് നോക്കി അങ്ങനെ പറഞ്ഞൊടുക്കും-
ചെറുതിന് ഓൺലൈൻ ആയിട്ട് ചെറുതീരിക്കേ അപ്പൊ ഉസ്കൂൾക്ക്- ആഹ-
വലുതിനെ ടീച്ചർമാർങ്ങനെ അയച്ച കൊടുക്കും- അപ്പൊ ഞാൻ അവിടുന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പൊ സീപ പ്രസവത്തിനാണന്ന്- ആഹ ഹോളക്ക് ശനിയാഴ്ചണ ഇട-
ആഹ ഞാൻ അതന്നെ അറിഞ്ഞിട്ടില്ല-
ഓൾക്ക് ഇണ്ട്-
ഞനാ ഒരുങ്ങുണ് അങ്ങനെ ചോറ് ന നുണ്ട് - പിന്നെ തളപ്പി ചുറ്റി ഫ്രിഡ്ജ ഉ ഫ്രിഡ്ജി കേറ്റി വച്ചിട്ട- തെളപ്പിച്ചുറ്റിയിരിക്കണ്- ങ് കൂട്ടാൻ ഓക്ക ഓൾക്ക്- സോയാബീൻ ഉണ്ട് സ്കൂൾ കൊണ്ടവാാന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം
ഉ എളപ്പയോ
എട്ടേ മുുക്കാളെ കുമ്പത്തിലേ
ആ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ്ന്ന് പാഴാക്കി
അത് മതി
ഉം മുട്ട മുട്ടിയമ്പഴ
മഴക്കൽ മതിയോ
ആഹ അ മതി ഇനിയിപ്പോൊ എന്താ സ്നാക്സും ഉണ്ടോും ഉണ്ടാക്കും പളം കഴിച്ചെ വക്കാതിരിക്ക
ആഹ ഇന്നെന്താ സ്നാക്സ്
സ്നാക്സ് അടക്കാപ്പായോ പിന്നെ മുന്തിരിയോ മാങ്ങേ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാക്ക ഫ്രിഡ്ജിലോൾക്ക എന്താ വാിച്ച
ആഹ അതങ്ങനെ കൊണ്ട ഉം അടിച്ചേരുത്തോടൊക്കെ ഇനി എപ്പഴാ
കരല് കഴിഞ്ഞി കുടുങ്ങി തുടക്കണം മത നീച്ചിലീ പറഞ്ഞ ഓള് പോയി കഴിഞ്ഞാല് ഞാൻ തുടക്കും. ഓൾ പോകാഞ്ഞാൽ അങ്ങട്ടും ഇങ്ങട്ടും ങ്ങനെ നടക്കും ക്കല്ല കാരം
ആഹ കുട്ടിയ നീച്ചോ
ന്ന നീച്ചിട്ടില്ല അന്നേ ഓള് പോണി പോയിട്ടാണ് മുന്ന തുറക്ക അല്ലെങ്കിൽ പിന്നെ നട്ടുച്ച
ആഹ ഓ ഓനന്ന ഒര്ങ്ങാതെ
പ്പൊ ഫുള്ള് നേരംട്ട പറത്തന്ന് ചെടികളെ പിന്നാലേന്ന്
ആഹ മുറ്റുണ്ടെങ്കക്ക് കൊറെേ അടിച്ചോര ഉണ്ടാവൂ അലാള്
അത്യാവശ്യംൊക്കെ ഉണ്ട് പക്ഷെ ഇലല്ലേടി രണ്ട മൂന്ന് തെങ്ങുണ്ട് ട്ടോ മുറ്റത്ത് അപ്പൊ അയിന്റെ തെങ്ങും പൂക്ക ചാടി
ആഹ് പോവ അല്ലേ മഴ ഇതങ്ങനെ ഒട്ടും ചെയ്യൂലേ അതൊക്കെ
പക്ഷെ കട്ടമ്മൊണ്ട് ഒട്ടൂല
ആഹ കട്ടണ്ടല്ലോ അപ്പൊ ഉ
ചിലുങ്ങോട്ട എവിടെ കാണസരിപ്പിക്കുകമിലോ
ഏ് അവള് മൗലാനല്ല അപ്പൊ എാലും വേ വ വേറരു പുതിയ ആസ്പത്രി യാത്രേ ഏത ചരി ലക്ക തെണ്ന്നൽമണ്ണ ആണ് കാരണു പി ക എമ്മ എന്നും രണ്ടും അത് മാറ്റിക്കണ ഇപ്പൊ
അവിടെല്ല ക്രാഫ്റ്റും ഒന്ന് പിന്നെ ഇറമിച്ചിയാണ് നല്ല പ്രസവത്തിൻ്റെ വസ്
ആഹ പുതിയ വന്നതാണ് പറഞ്ഞന്നോളു ഏതാ ഓള ഏതായാലും അങ്ങനെണ്ട് ചെറുത്തിനാണെങ്കിൽ ഭയ അങ്ങനൊ കരിച്ചില്ല സ്കൂൾ പോവാന്ന നേരത്ത് നല്ലോണ്ണം കരയും പോവൂല പോവൂല ഒരു കുറച്ച് വൈ വൈക്ക് വരെ പോവുംും അപ്പൊ ഇതിന്റെ ടീച്ചർ എടുത്തണ്ടാവല്ല
എൽ കെ ജില ഒന്നില്ല
എൽ കെ ജിയിലെ എൽ കെ ജി ഓള് സി യു കെ ജി സിത് പറയാ പ ഓള് കണ്ടപ്പോ ഞാൻ പറയട്ടേക്ക എ ഉൾ കരഞ്ഞപ്പോ കരെണ്ട ഞാൻ ബടെ ടെണ്ടല്ലോ പിന്നെ ടീച്ചറി ഇ നോക്കിയപ്പോ
ന്റെ അമ്മോ
ഓനക്ക്പ്പോ ഓന്റെ കുടുംബത്തിത്തെ ഒരു കുട്ടി ട്ട അതല്ലേ അറിയുള്ളൂ അങ്ങനെ അറിഞ്ഞു പോനെ
ഉം
ചോറയച്ചുമ്പളാ കോളിഞ്ഞ എങ്ങനെ നോക്കലന്നൊക്കെ പറയോനെ പക്ഷെ മുണ്ടാനൻ ആയിക്കൂലതെ അപ്പുറത്തെ ഒരു ഭാഗം എൽ കെ ജി ഒരു ഭാഗത്ത് യു കെ ജി ഒരു ഭാഗത്ത്
ആ ടീച്ചർമാര് ലെ ഒരു വട്ടം സമ്മവച്ചാൽ മതിപലെ അങ്ങോട്ട്
ആഹ തീരുമാനങ്കിലോ ആഹ ആ പിന്നെ ഓനക്കല്ല ആള്
ട്ട ഓര
ഉം ഇവിടെ നല്ല കരച്ചിലാണ് ഒരീസ മുടിെട്ടാനും ചീർപ്പും പണ്ണൊക്കെ കൊണ്ട പോോയി കൊടുത്തക്കുകായിരുന്നു
അല എന്തത്താ കാട്ടുക
ആഹ കഴിഞ്ഞ കൊല്ലായിറ്റ ഒരു കുട്ടി കോട്ടത്ത്ുപ്പാട ആണേ
ആഹ
വല്ിയ കുട്ടികള കുട്ടികളെ സ്കൂൾ ചേർത്തിട്ട കസവം ആയിക്കഴിഞ്ഞാല പിന്നെല്ല കിടങ്ങറാണ് അത്റി ഞാനൊക്കട ക കട്ടി തന്നെ
ആഹ നിങ്ങള് ആഹ ശരിയാ നളെ ഉ
മൂന്നാമത്തെ ദിവസം കട്ട് പോന്നു
ആഹ
പിന്നെ ഇങ്ങോട്ട് പിന്നെ പിന്നെ കടക്ക പിന്നെ കടന്നിട്ട് ഇതായിട്ടൊന്നും ഇല്ല ഇത്ര ഇത്ര പിന്നെ ഹോള് അതേപോലെ തന്നെ ഹോള്ുകാര ആക്കാര മിസിതെ ഞാൻ ഇങ്ങോട്ട് പോരൂലഞ്ഞ കാര്ക്കാര ഞാൻ പോുന്നു രണ്ട ദിവസ
ആഹ
ഓള് പിന്നെ അവിടെ നിിക്കൂലല്ലേ ഇപ്പ ഇവിടെ നിന്ദീന്നല്ല പറയും പറയുമ്പോള് നിങ്ങള് മറ്റേ ക്ലാസ്സിന് പോയിുന്നന്നൊക്കെ
ഇവിടെ നക്കൂല അവിടെ നോ ഇഷ്ടത്തിന് ഇങ്ങനെ അമ്മ ഇങ്ങനെ നടക്കൂ അങ്ങനെയല്ലല്ലോ
ഓരൊക്കെ വരലില്ലേ തറവാട്ടത്തനൊക്കെ
ഉം എല്ലാരും വരലണ്ട്
നിങ്ങ അയില പോവോ അല്ലെങ്കി
ഞങ്ങള്ൾ പോയിു ഇ വാപ്പാക്ക് പനി ചെയുന്നണ്ട് പിന്നെ അത്തിരി പോയിന്നപ്പ അങ്ങനെ
വൈകുന്നേരം എന്താ പരിപാടി എന്നിട്ട് പുറത്ത കൂടി അങ്ങനെ വെുെ വ
വർത്താനം പറയല്ലെടീ ചെടിയാള എന്തും നനക്കും അത് റീപ്പോർട്ട് ചെയ്യലോ അയി്മക്ക് നിന്ന കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നിനു പിന്നെ മകനും ആഹ് മണ്ണും കൊണ്ടാനൊക്കെ സഹായിച്ച് തരും
ആഹ് അതോണ്ട് കുഴപ്പില്ല എന്തേലൊക്കെ ഒന്ന് തീർത്തരാന് നിന്നാല്
എത്ര എങ്ങനെ കഴിക്ക ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് ഇണ്ടാവും പണികള് ഇപ്പ ചോരുമ്മെ കൂടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനവിടെ കുത്ത് കുത്ത്ണ്ട് ഇപ്പോ അനമാ സ്പോഞ്ചില്ലേ സ്‌ക്രബർ വാങ്ങിയേക്കണ് ഇപ്പ ഇന്നിപ്പം അയ്മേക്ക്
അത് നോക്കണം
ടി വി കാണുവോ
ഞാനോ
മക്കളെ ല്ല്യല്ലൊമ്മളെ അതൊക്കെ ഒരു കാലത്ത്
വൈഫ് വൈഫൈട്ടിക്ക അതോ സാദാ കേബിളോ കേക്ക്ണ് ണ്ടോ ആഹ് അപ്പൊ ഓനെ അവിടെ ഇരുത്തിയ വലിയ കൊയപ്പണ്ടാവുലല്ലോ പണി ഇട്ക്കുമ്പോ
അത് മളേ തോന്നിയാല് കെരുതിയിട്ടില്ലെങ്കില് അതൊന്നും നടക്കൂല
മ്
ഞമ്മള് നേരത്ത് കാണട്ടെ കണ്ട കാണ്ച്ച നമ്മള് കയ്ച്ചിലായി കര്തും അപ്പൊ ഓന് അയ്മക്ക് നോക്കന്നെ ല്ല
ആവസ്യം ഇള്ള നേരത്ത് നോക്കൂല അല്ലെങ്കി നോക്കലും ലേ ആവസ്യല്ല നേരത്തെ എന്തേലും പണി ഇട്ക്കട്ടെ ഇവിടെ ഇര്ക്കേപറഞ്ഞാ അപ്പ ഇര്
ചാ തൊടക്കാ സമയ ക്കെ കൊറച്ചേരം കുത്തി ഇരുന്ന്ട്ടാണെങ്കി സുഖാണ് അപ്പോ തൊടയ്ക്കാൻ ഞാൻ വള്ളട്ത്താ ഓൻ അയ്ലും വല്യ തൊടയ്ക്കലേരനാ
ആഹ് ഹാ ഓന് നേരക്ക് തൊടച്ചേരും അപ്പൊ
ഇപ്പ പിന്നെ പേടിയാണേ അന്നത്ത് മേമാൻ്റെ ക്കന്ന് ആ കുട്ടി കണ്ടില്ലെ
ആഹ് ഉം ബക്കറ്റില് ചാടിയെ മോള്ക്ക് കേറി പോവൂലാല്ലേ ആഹ് അത് അറിയാതന്നെ നല്ലത് അല്ലെങ്കി
എന്തത്ത കാട്ട ഈ ഒറ്റക്ക് എടങ്ങറ്
അല്ലെങ്കി വടക്കണില് ഓനെയും അടച്ചിട ഓന്ക്ക് എന്തേലും പാത്രവും കൈലും കട്
ക്ക് പാത്രങ്ങളും ഇടുത്തിട്ടന്നെ ഓൻക്ക് എത്രേ ടോയ്സ് ഇണ്ടെങ്കിലും അതൊന്നും വാണ്ട കുടീത്തെ ചട്ടിയും പാത്രം മതി കളിച്ചാന്
കൺമുന്നില് ഇണ്ടാവും ചെയ്യും പണിം നടക്കും ഓനെം നോക് കല മറ്റേത് കുട്ടിയാളെ പണിയില് മാത്രം ശ്രദ്ധ ആയ
ഇൻ്റെന്നെ ഓൻ നീച്ച്മ്പത്തിന് ഇൻ്റെത് ഏകദേശം ഒക്കെ ഒരുങ്ങും ഇഞ്ഞ് പിന്നെ അധികമൊന്നുല്ല ഇഞ്ഞി തൊടക്കാൻ തന്നെ അധികം ഉണ്ടാവൊള്ളു അത് പിന്നെള്ളത് ഓൻ ഒറങ്ങീറ്റാണെങ്കിലും ല്ല്യല്ലേ
ആഹ് അപ്പ അതും ഉണ്ടാവു
അങ്ങട്ട് വേഗൊക്കെ തീർക്കും നീച്ച്മ്പോ ത്തിനന്നെ ഏകദേശൊക്കെ അങ്ങട്ടെ
ആഹ് ആൾക്കാരില്ലല്ലോ പിന്നെ
ഉം ഞമ്മക്ക് മാത്രല്ലേ ഇപ്പ ഇല്ലെങ്കിലി ഇപ്പൊ ഒന്നും കൊഴപ്പല്ല ആരും ഒന്നും പറയാനുതിനൊന്നുംല്ലല്ലോ കൂട്ടാൻ വെച്ച്
അത്പോലെ അങ്ങനെ ഇട്ത്താ മതി തറവാട്ടിലായിന്നന്ന് അങ്ങനെന്ന് വേഗം പണി ഒര്
ആ പത്ത് മണിയാവുമ്പത്തിന് ഒക്കെ കുട്ടിയോള് പോകാനാവുമ്പത്തിന് ഒക്കെ ഒരുങ്ങും അത്പ്പോ എന്താച്ചാ എല്ലാരും ഓരോന്ന് ട്
ആഹ് അത് കയ്ഞ്ഞു ഇപ്പൊ മറ്റോ ല് രണ്ടാള് ല്ലേ അവിടെ
ഓര് രണ്ടാളും ഉണ്ട് എളേച്ചനീറ്റും പെരാ കയ്യാനയ്ക്ക്ണു ഏകദേശം
ആഹ് ഓല് പെര വാ ങ്ങീക്കല്ലേ
പിന്നെ അത് പിന്നെ റിനോവേഷൻ ചെയ്തു അപ്പൊ ഇഞ്ഞ് ഇപ്പോലും ലൊക്കെ കുടിര്ക്കല്ണ്ടാവും മിക്കവാറും
അപ്പ കൊയപ്പല്ല
ഉം
അപ്പളാക്കരം ച്ച് ഏ എളേച്ചിറ്റ്വാ വാങ്ങിക്ക്ണത്
അഴച്ചിട്ട് വാക്കിത്-
ഏഹ് ഹോളല്ലേ അധികം ഒന്നുംടു- കത്തോക്കെ ആഹനി- പോയാലകലം- എന്താ കൂടിയാ എന്തേ ഇപ്പ അവിടെ എടുത്തിന്നത് എങ്ങനെയാണ്-
ഓൻ ഫുള്ളും പുറത്തന്ന് അങ്ങനെയൊക്കാരും പിന്നെ ഓളും കുട്ടികള അല്ലേ- പക്ഷെ ബുദ്ധിമുട്ട ആ ഒരു മസം- വരെക്ക് വരിയ കാര്യമം ചെയ്യുമ്പോളേ പ്രശ്നമള്ളു അപ്പൊ ഒന്നും ഉണ്ടായികൂടാ-
അപ്പൊ പിന്നെ പ്രശ്നല്ല-
ഒറ്റെക്കണ ആാവുമ്പളേ-
ഉം- പക്ഷെ സുഖണോ ഒറ്റക്ക ആവുമ്പോ മ്മള ഇഷ്ടത്തിനൊക്കെ ഇതാക്കി അത് കഴിഞ്ഞു- ഞമ്മള ഇഷ്ടത്തിന് ഇണ്ടാക്കി നമുക്ക് വാണങ്കി തിന്നാണങ്കി ഇണ്ടാക്കിയ മതി അല്ലെങ്കി ഇപ്പോ ഇപ്പോരു പണി വെച്ചെങ്കി അവിടെ കറ ക്കാവ്ണെങ്കി നീച്ചെടുത്താ മതി ആഹ് കടന്നോട്ടെ ഞാ തന്നല്ലേ എട് ക്കാ ഞാൻ തന്നല്ലേ കാണാന് ഇന്റെ പോയിച്ച അപ്പടുത്താ മതി ആരും ഒന്നും പറയോ
ആഹ് അങ്ങത്തനെ
മറ്റേത് പിന്നെ
പെട്ടന്ന്